ഹലോ.
ആഹ് എന്തൊക്കെ വർത്താനം? ആഹ് കേൾക്കുന്നുണ്ട്.
നല്ല വർത്താനം രാവിലെത്തെ പരിപാടീടെ.
ആഹ് എന്താ ചായക്ക് കടിയൊക്കെ?
ചായക്ക് കടി ദോശ.
ആഹ് ഞമക്കു അതെ സെയിം ദോശന്നെയാണ്.
ഏഹ് ദോശ കുറേ നേരം ചുട്ടു ഇങ്ങനെ ഇണ്ടാക്കണ്ടേ?
ആഹ്.
പുട്ടാണെങ്കിയെളുപ്പാ. ഉം
അരച്ച് അരച്ച് വയ്ക്കണ ദോശയാണോ?
ആഹ് ആ പച്ചരി ഉഴുന്നിട്ടിട്ടരച്ചു വച്ചിട്ട്.
ആഹ് ഉഴുന്നു ദോശല്ലേ?
ആഹ് ഉഴുന്ന് ദോശ.
ആഹ് ആഹ് ഞങ്ങള് പിന്നെ ഉഴുന്നിട്ടേ ഉഴുന്ന് ദോശാന്നും, മറ്റേത് ദോശാന്നാ പറയാ.
ഞങ്ങൾ ഉഴുന്നിട്ടേന് ഉഴുന്ന് ദോശ, മാറ്റിയത് കലക്കി ദോശ.
കലക്കിദോശ
ശീ ശീ ദോശാന്നറീല്ലേ?
ആഹ് അങ്ങനെ ഇണ്ടാരോ പറെയെല്. ശീദോശാ പറയിലിണ്ട്.
അങ്ങനെയും പറയും. കലക്കി ദോശാന്ന ഞങ്ങളൊക്കെ പറയല്.
ഏഹ് ഞ ഇവിടെ എന്റെ ഹസ്ബന്റിന്റെ ഇവിടെ ഇങ്ങോട്ടൊക്കെ പറയാ അപ് പ്പൊന്ന പറയാ ഈ കലക്കി ദോശക്ക്. ഉഴുന്ന് ദോശക്ക് ദോശാന്നും പറയും. ആഹ് അന്നേരേ ഞാൻ പറയും ഞങ്ങളപ്പംന്ന് പറയുന്നത് മറ്റേ കൽത്തപ്പം നെയ്യപ്പം അയിനൊക്കെയാണ് ഞങ്ങള അപ്പംന്ന് പറയാ. പിന്നെ ഞങ്ങള് കു കുട്ടിയളോട് ഞമ്മള് ചെറിയ കുഞ്ഞി കുട്ടിയളോട്ണ്ടല്ലോ അവര്ങ്ങനതാ ഇട്ട് ദോശാന്നൊന്നും പറയാൻ കിട്ടൂലല്ലോ. അപ്പൊ ഓരോടിങ്ങനെ പറയും, അപ്പം വേണോന്നൊക്കെ ചോദിക്കും.
ആഹ് അത്ശരി.
ഇവിടെ അങ്ങനെയാണ് പറയാ. മ്മ്, പിന്നെ ദോശയ്ക്കെന്താണ്?
ദോശക്ക് ചട്നി. ആഹ് അതെ അതെ.
ആഹ്
ചട്നി ഉണ്ടാക്കണം
ആഹ് സ്കൂൾ പോന്ന കുട്ടിയളുണ്ടോ?
ആഹ് ഇണ്ട്. ചെറിയോരു മൂന്നാള് സ്കൂള് പോണോരന്ന്യാ
ആഹ് ആഹ് എത്രയല പഠിക്ക്ന്നത്? മദ്റസെൽ പോയിട്ടുണ്ടാവൂലേ ഇപ്പൊ?
മദ് പിന്നില്ല മദ്റസില്ല. സ്കൂള് പോണോരാ.
അപ്പൊ മദ്റ ആഹ് അത്‌ശരി.
മദ്റസ പോണാളല്ല. മദ്റസ പോണില്ല.
ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ മദ്റസ് പോന്ന തിരക്കുണ്ടാവി ആഹ് അവര് ഇന്ക്കി ര മൂന്നാലാള്ണ്ട് അങ്ങനെ ചെറ്ത് പിന്നെ രണ്ട് വയസായിട്ടോള്ളു പിന്നെ ര മൂന്നാള് ഒരാളാണ് മദ്രസ് പോണ്ത് രണ്ടാള് മറ്റോലെ രണ്ടും ഹോസ്റ്റല് കൊണ്ടേയാക്കിയതാണ് ഒരാള്പ്പോ പത്ത് കഴിഞ്ഞ് ഒരാള് എട്ടാ ക്ലാസ്ക്കാണ് ഈ പ്രാവശ്യം ആൺകുട്ട്യളാണ് ആഹ് അപ്പോ അവര് ഹോസ്റ്റല് പഠി ക്ക്യാണ് ഇപ്പോ പ സ്കൂ മദ്രസ് പോണ കുട്ട്യെള് കുട്ട്യായിട്ട് ഒരാളന്നൊള്ളു ഒരു പെൺകുട്ട്യന്നെള്ളു ഓള്പ്പം പോയി ആറേ ആറേ കാലിന് മദ്രസ് പോണം
കുട്ടിയളെ രാവിലെ മദ്രസ് പോവാ ഒണർത്താൻ നല്ല ബുദ്ധിമുട്ടല്ലേ?
ഔഹ് ബുദ്ധിമുട്ടാണോന്നോ തണുപ്പും കൂടെ ആയാ പിന്നെ പറയണ്ട
അതന്നെ മീ മഴക്കാലത്തൊക്കെ
നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ സ് കൂള് ഇള്ളെ ദിവസായ കാരണം നേരത്തെ എടുക്കും മദ്രസ്സാ ആറെ കാലിനൊക്കാവുമ്പോ കുട്ടിയൾക്ക് ഒറക്കം തെളിയൂല്ലല്ലോ ചെറിയ
കുട്ടിയള്ക്ക് ഒറക്കം മതിയാവ്ണില്ലല്ലേ ഒര് കണ്ക്കിന്
തിയാവണ്ല്ലാ പിന്നെ ഓല് മദ്രസ് വിട്ടര്യാ സ്കൂൾക്ക് പോവാ പിന്നെ എങ്ങനെ ആയാലും ഒമ്പതര ഒമ്പതേ മുക്കാലാവും കെടക്കാന് ഓലെ മദ്രസ് ത്തെ സ്കൂള്ത്തും പഠിക്ക്യലൊക്കെ കഴിഞ്ഞ് എത്രെ ഞാൻ ചെല് നേര ത്തെ പോയി കെടന്ന് ഒറങ്ങിക്കോളിയറിയലാണ് എന്നാലും ഓലെ പഠിക്കാനും എഴുതാ കൊറെ ഇണ്ടാവുല്ലേ കഴിഞ്ഞ് ഒമ്പത് മണി ഒമ്പത് മുക്കാലൊക്കെ എങ്ങനെ ആയാലും ആവും അപ്പോ ഓല്ക്ക് ഒറക്കങ്ങട്ട് തെളിയുന്നില്ല അതെ അതെ അതന്നെ അപ്പോ ഒർ
ഞാന് ഇവടെ ഞാൻ കുട്ടിയള് ഓഹ് പറയിമ്പോ ഒമ്പതരക്ക്യാണ് ഒമ്പത് മണി എട്ട് മണി ഓരോ ചായക്കെ കുടി കഴിഞ്ഞ് കുളിയും നനയൊക്കെ കഴിയുമ്പോത്തിന് സമയം കണക്കാവുട്ടോ
ആഹ് പിന്നെ മദ്രസ് സ്കൂള് വിട്ട് വ ആഹ് സ്കൂള് വിട്ട് വന്ന ഉടനെ ഓല്ത് എഴ്താന്ള്ളൊക്കെ എഴ്തിയക്കാം പറഞ്ഞാ അത് എഴുതി വെക്കൂലാ അപ്പോ ഓല് സ്കൂള്ട്ട് വന്ന് ആഹ് അപ്പോ ഓല് കൂള്ട്ട് വന്ന് ബാഗ് അവടെ വെക്കാന്ന്ക്കും കളിക്ക്യാൻ പോവാന് അപ്പൊ കളിക്ക്യാൻ പോവും എന്നിട്ട് പിന്നെ മയി രിബ് വാങ്ക് കൊടുക്കുന്നേനെ കൊറച്ച് വിളിച്ച് തൊള്ളട്ട് തൊള്ളട്ട് ട്ട് അമ്മള് ഇങ്ങട്ട് കൊഴങ്ങും ഇങ്ങട്ട് വീട്ട്ക്ക് കേറാന്
അതെന്നെ ഇബടിം ഇബെട്ത്തെ അവസ്ഥിം അങ്ങതന്നെ
ആഹ് എല്ലാ വീട്ടിലും ഇതന്നെ ഉണ്ടാവാ അവസ്ഥ പിന്നെ ഈ ഓലെ കുളിം നനക്കെ കഴിഞ്ഞ് ഒന്ന് ഉള്ള്ക്ക് കേറി അപ്പൊ എന്തേലും ചു ഒന്നും കഴിച്ചിട്ട് ഇണ്ടാവൂല്ലട്ടോ ഇന്നിട്ട് പിന്നെ ഓല്ക്കെന്തേലും ഫുഡ് ഭക്ഷണം കൊടുക്കെണ്ടി വരും അപ്പൊ ചോറ് എന്തേലും തിന്നിട്ട്ണ്ടെങ്കില് ചോറ് ഞാൻ വേം കൊടു ഉം നേരത്തെ കൊടുത്താ പിന്നെ ഓൽക്ക് പഠിക്ക്യാര്ന്നാ മതിയല്ലോ കെര്തീട്ട്
ആഹ്
അഹ് കഴിഞ്ഞ് പിന്നെ പഠിക്ക്യാനും പിന്നെ ഓര് ആ ഇര്ന്ന ഉടനെയൊന്നും ഓല് പഠിക്ക്യൊന്നുല്ല കൊറച്ച് നേരൊക്കെ കഴിയണം ഒക്കെ കഴിഞ്ഞ് ആവുമ്പോഴ്ത്തിനും ഏഹ് ടൈമ് കഴിഞ്ഞില്ലേ ടൈമ് പെട്ടെന്ന് കഴിയുന്നുണ്ട് ഇപ്പളേ
ടൈമ് പോവാൻ പണിയൊന്നുല്ല സ്കൂള് ഇണ്ടെങ്കി
എത്ര നേരം വെച്ചിട്ടാ നേരം തന്നെ ഇണ്ടാവുല്ല
ഓഹ് ഞാൻ വിചാരിച്ചെ പിന്നെ ഞങ്ങള് കുട്ടിയളെ സ്കൂളിക്ക് പറഞ്ഞയക്ക്യാനൊക്കെ രാവിലെ എട്ട് മണിയാവുമ്പോ എന്നീപ്പിക്കണെങ്കില്ലെ എടങ്ങേറ് അപ്പ ഈ മദ്രസ് പോണ കുട്ട്യാളക്കെ ഒരു അവസ്ഥാ ആലോയിച്ചോക്കെ ഞാൻ
ഉം ഞ ഒന്നാം ക്ലാസ് ഇപ്പോ ഇന്റെ മോൾ മൂന്നാം ക്ലാസിലാണ് ഞാൻ ഇങ്ങനെ ആലോയിച്ചും ഒന്നാം ക്ലാസ്സിലൊക്കെ ചേർത്തിയോ എങ്ങനെ പട്ച്ചോനെ ഇതിനൊക്കെ വിളിച്ച്ഒണത്ത എന്നാവെച്ചാ പെട്ടെന്ന് ഓൽക്കൊര് ഒരു സമയത്തോലെ പെട്ടെന്ന് വിളിച്ച് ഒൺത്ത പറയുമ്പോ ഞമ്മക്കു എടങ്ങറാവും ആഹ്
ഓൽക്കാ രാവിലെയൊക്കെ തണുപ്പിന് നല്ല ഉറക്കം വരുന്ന സമയല്ലേ
ആഹ് അവർക്ക എന്നാലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മളൊന്ന് കൊറച്ചു നേരം അധികം കെട്ക്കട്ടെ വിചാരിച്ചാലോ അന്ന് നേത്തെണീച്ച് പോരും ചെയ്യും
ആഹ് അങ്ങരു
ആഹ് ഞാൻ വെള്ളിയാഴ്ച സ്കൂള് എങ്ങനെ ഒരു സ്കൂ സ്കൂൾ വണ്ടി നേരത്തെ വരും എന്നാ ഞമുക്ക് നിസ്കാരൊക്ക കഴിഞ്ഞ് നമ്മള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാ പിന്നൊന്ന് കൊർചേര ഒന്ന് കെട്ക്കട്ടെ മദ്രസ് പോകുന്ന നേരം കടന്നാല് പിന്നെ ഒരു ഏഴ് മണി ഒക്ക ആകുമ്പോണീറ്റാലേച്ച ഉം അപ്പൊ നേരത്തെ എണീച്ചിട്ടുണ്ടാവും
ആഹ് ഞാനിത് പോലെ ശനി നായറും കുട്ടിയാളോടറി നി ഇങ്ങളെ വിളി ക്കന്നല്ല നല്ലൊ കട്ന്നൊർങ്ങിക്കോണ്ടി ട്ടോ നാളെ രാവിലെ നീക്കര്ത് ട്ടോ ഞാന് വിളിക്കില്ല അറി അന്നോല് നാർത്തെ നീച്ചു വരൂട്ടോ
ആഹ് അതാണ് നേ അപ്പം നേരത്തെണീച്ചൂ വരും അപ്പോ ഓൽക്ക് ഒർക്ക്ണ്ടാവൂല ട്ടോ അപ്പം ഞാൻ പർഞ്ഞ് വെറ് കള്ളത്തരം കാട്ടാണ് ഉറക്ക് ഉറക്കത്ത്ന്ന് നീക്കാൻ വേണ്ടി ഇല്ലാക്കാൻ വേണ്ടി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓല് കാട്ടാണ്ല്ലാ അത് ഓൽക്ക് ഒർക്കത്തിന്റെ ഒരു എടങ്ങറൂല്ലാ പറയും ആഹ്
ഇതൊക്കെ വ ചെലെ സമയത്ത്ട്ടോ മൊബൈല് യൂട്യൂബ് ഓൺ ആക്കിട്ട് ആ ഇഷ്ടപ്പെട്ട കാർട്ടൂണൊക്കെ കൊണ്ടക്കും അത്ങ്ങനെ കേട്ടിട്ട് കൊറെ തിരിഞ്ഞും മറിഞ്ഞു അങ്ങട്ടും ഇങ്ങട്ടും കട്പ്പായി ഞാൻ ഞാനവിടെ ഇരി ന്നിട്ട് ഔ എന്ത് ഭംഗിയാണ് അത് മറ്റേത് മറിച്ച എന്നൊക്കെ പറയ്ണത് കേക്കുമ്പോ പിന്നെ അങ്ങനെ കാലിന്റെ അടിയിൽ പോയിട്ട് കാലിമ്മങ്ങനെ കിക്ളിയാ ആക്കും വെരലോണ്ട് അങ്ങനെയൊക്കെയാണ് ഉണർത്തല്
ആഹ് അതന്നെ പിന്നെ ഞനെന്തട്ട ചെ വറെ ചെറിയ ആളുക ഞാൻ എന്താ ട്ടും ക്കൂല ഒറങ്ങാൻ നമ്മള അയക്കൂല അപ്പൊ ഞാൻ പോണങ്ങട്ട് കൊടുക്കും പോയി അപ്പറം പൊയിക്കോ റൂമിൽ പോയിക്കോ അറിം ഇന്ന് പിന്നെ ഈ ഓല് കൊണ്ന്നാണ്ട ഞമക്ക് സമാധാനത്തിൽ ഒറങ്ങാൻ പറ്റാ ഓല് ഒണന്നാ പിന്നെ ഞമക്ക് സമാധാനം കിട്ടൂലല്ലോ എന്താ കാട്ടണതാവോ എന്താ കാട്ടുന്നത് നമക്ക് ഉറക്കൊരു സമാധാനം കിട്ടൂല അതാണ് അവസ്ഥ പിന്നെ സ്കൂള് പോയാൽ ഞാ പിന്നെന്താട്ടും ന്റെ പണികൾ സ്കൂളുള്ള ദിവസം പണികൾ വേ അതുപോലെ ചോ ഒക്കെ എല്ല അതും ഒപ്പം വേണല്ലോ ടൈമില് ചോറ് അവ്ടെ കിട്ടും പക്ഷെ അവിട്ത്തെ ചോറെന്താണ് രസല്ല അങ്ങനെ ഇങ്ങനെ പർഞ്ഞിട്ട് ഓരോന്നും പർഞ്ഞ്താക്കും അപ്പൊ ഞാൻ
തേച്ചാ പോരെ താട വീക്ക
ചോറ് അവിട്ത്തെ ഈ സ്കൂൾത്തെ ചോറ് റേഷനന്റെ ചോറല്ലേ അപ്പൊ റേ ഷനരി ആയാലും പോര ഞങ്ങൾ ഇവിടെറേശനരി ഒക്കെ വെക്കും പക്ഷെ ഒരു ഭയ ജായ് സ്മെല്ലാണ് ആ ചോറിന്
ഉം പക്ഷെങ്കിലും ഒരു കാര്യാണ് നമ്മള് ഈ ചോറ്റും പാത്രത്തിൽ ഇങ്ങനെ അടച്ച് വച്ച് തുറക്കുമ്പോ ഒരു മണ അല്ലേ
ആഹ് മണം അത് ഞാൻ പറയ നല്ല ചൂടുള്ള ചോറല്ലേ കിട്ടാ-
ആഹ് നല്ല ചൂട്ള്ള അയിനേ കുട്ടികൾക്ക് കാര്യായിട്ട് കുട്ടികൾക്ക് കാര്യായിട്ട് അവിടുത്തെ കറികൾ ആവും ഷ് ഷ്ടപ്പെടാത്തത് അപ്പൊ മ്മക്ക് എന്തേലും കറി കൊടുത്തയച്ചാ പോരെ
കറി എന്തേലും കൊടുക്കും പക്ഷെ ഞാൻ വിചാരിച്ചി ഈ കു ട്ടി വെറുതെ പറയാണ് വെറുതെ വീട്ടിൽ നിന്ന് കൊണ്ടാവാ കിട്ടാൻ മാണ്ടിട്ട് പറയാണന്ന വിചാരിച്ചത് അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം സ്കൂള് പൂട്ടും ഇപ്പൊ അവിടെ ബാക്കിയുള്ള ചോറ് കുടു സ് ചന്നെ അരി കുട്ടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊറച്ച് ഇങ്ങനെ രണ്ട് കിലോ മൂന്ന് കിലോനൊക്കെ ആയിട്ട എല്ലർ കൊടുത്തിരുന്നു എന്നിട്ട് ആ അരി വീട്ടില് കൊടുത്തിട്ട്ഞാൻ വെച്ചിട്ടേ അല്ലാഹ് എന്താ പറയാ നമുക്ക് ഒരുഅ ജാതി സ്മെല്ലെരുന്നു
അതലേ
എന്ത് സ്മെല്ലാച്ചിട്ടാ വി അ നമ്മള് എങ്ങനെ ഇത് കു കുട്ടികൾ കഴിക്കഅപ്പള മനസ്സിലായത് ഇത് എങ്ങനെയിരിക്കും ഈ കുട്ടികൾ കഴിക്കുന്നുണ്ടാവ എന്നും എന്നോട് വന്ന് പറയും അപ്പൊഞാന് അത് കളവ് പറയിരിക്കും എന്താപ്പ വീട്ടിൽ നിന്ന് കൊണ്ടാവാണ് ഇടങ്ങറാക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഞാ ചീത്തറിയോളേ
ആഹ്.
ക്ഷ് പിന്നെക്ക് മനസ്സിലായത് ഒരുമാതിരി സ്മെല്ല് എന്നിട്ട് ഞാൻ തെളച്ച വെള്ളത്തിലി ട്ടച്ചിട്ട് അങ്ങനെ കഴിക്കു- ക്കി അങ്ങനെ പറ്റുവണോയിച്ചിട്ട് ഉം ഒന്നും എങ്ങനെയൊന്നും പറ്റിട്ടില്ല.
അപ്പൊ നമ്മള്ഈ റേഷന റേഷനരിന്റെ പോലെ തന്നെയല്ലേ റേഷനരി പോലെ ത്തേ
തന്നെയാണ് അരി ഒരു തള തളക്കുമ്പോതേന് വേവുന്ന അരിയാണ് പെ പെട്ടെന്ന് വേവുന്നരി പക്ഷെ എന്താ ക്കറില്ല ഭയങ്കര സ്മെല്ല് പറന എന്നിട്ട് ഞാൻ അടുത്ത വീട്ടിലൊരു പയ്യ്ണ്ട് അയി പശുന് വെച്ച് കൊടുത്തോളിറിഞ്ഞിട്ട് കൊടുത്തോൽക്ക്. ന്നേര് എന്നോട്റെയ നല്ലാരി രിണല്ലോ ഞാൻ വെച്ചോക്കട്ടൊണ് ഈ ചെറുമ്യളാണ് അപ്പൊ ഞാൻ നല്ല അരിയാണല്ലോ ഞാൻ വെച്ചോക്കെട്ടെറിഞ്ഞിട്ട് ആ ചേച്ചി ചുടുവെള്ളത്തൊണ്ട- ചൂടുവെള്ളം കൊണ്ട് കഴുകിട്ട് വെച്ചത്രന്ന്ന്നോട് പറിയ ഞ ഒറ്റ കുട്ടിയന്ന് ചോറ് കയിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ വൈകിട്ട് ഞങ്ങള് വേറെ അരി ചോറ് വച്ചതാണ്ന്ന് കുട്ടികൾ എങ്ങനെയാണ് ആവം കഴിക്ക്‌ണത് ആ അവര് പറയാണ്ഓലി ആഹ് അവരും പറഞ് അപ്പ ഞാൻ പറയ ഞാൻ വിചാരിച്ച ഞങ്ങൾക്ക് പറ്റായിട്ട ആയിരിക്കും.
എന്നാ ആ അരിക് പഴക്കണ്ടാവുട്ടോ ഇവിടുന്ന് സ്കൂൾ നിന്ന് കുട്ടികള് കിട്ടുമ്പോക്ക് ഇത് വലിയ കുഴപ്പൊന്നും തോന്നലില്ല.
ഇല്ല അയിന്റെ മുന്നൊ ഒന്നും കിട്ടിട്ട് അങ്ങന ഒരു കുഴപ്പൊന്നുല്ല ഇവിടെ കിട്ടല്ല ഈ ഓണത്തിനൊക്ക അരി കിട്ടൂലേ ഓണ ത്തിനോ ക്രിസ്മസിനോ അങ്ങനെ ഒരു കുഴപ്പം തോന്നിയിട്ടില്ല അത് എന്താണാവോ?
അത് ഞാലേ അരി പഴക്കം കേടൻ പഴയ അരിയായിയിരിക്കും ചിലപ്പോ തന്നു
ആഹ് എന്നേട്ട് ഞാ ടീച്ചർക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ കുട്ടികൾക്ക് തിന്നാൻ പറ്റുന്നില്ല ടീച്ചറെ ഇവിടെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടൊന്ന് ഞാൻ വിശ്വസിച്ചട്ടില്ല വെറുതെ പറയമായിരിക്കുന്ന ഞാൻ വിചാരിച്ചത് ഇതിപ്പോ ഞമ്മക്ക് വീട്ടിൽ കി കിട്ടിയപ്പളല്ലേ മനസ്സിലായത് ഇത് എങ്ങനെ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്ക അപ്പൊ കുട്ടികൾ പ റഞ്ഞ് അങ്ങനെ ടീച്ചറ് പറഞ്ഞ അങ്ങനെ ഒരു ഇതൊന്നുല്ല നോക്കട്ടെട്ടോ രണ്ട് മൂന്ന് രക്ഷിതാക്കള് പറഞ്ഞ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഉം ഇഞെ ശ്രദ്ധിച്ചോണ്ട്ട്ടോന്ന് പറഞ്ഞ എന്താണാവോ? അരി പഴകിയതോ ഇനിയിപ്പോ വേറെ എന്തേലും എന്ത അരിയാണോ ക്ക് അറിയില്ലേ
അത് ശരി എന്ത നാ പറ്റാത്ത ഇ ഞാനിവിടെ കൂട്ട് ട്ടിയള്കൊണ്ട ഞങ്ങൾക്ക് മൂന്നാൾക്ക് പത്ത് അഞ്ചിലോന ഒന്നും ഉണ്ടാവുല്ലല്ലോ രണ്ട മൂന്ന് കിലോന്നല്ലേ,, ആഹ് എട്ട്ഒമ്പത് കിലോനൊക്കെ കിട്ടും ആഹ് ആഹ് അപ്പൊ മൂന്നാൾക്ക് പട കിട്ടലുണ്ടില്ല
നല്ല അരി തന്നെയാണ് ഉണ്ടാവു ആഹ് നല്ല അരിൊക്കെ ഇഷ്ടാണ് എന്താ വച്ചാല്,, വേവും കുറവാണ് നമ്മള് അരി അരി അടുപ്പ്ത്തിട്ടാലൊക്കെ പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും അവർക്ക്‌ ഇഷ്ടണ ആ ആരി ഇത എന്താണോ ഞാന ഇനിപ്പോ കുട്ടി ഞാൻ പിന്ന കരുതി കുട്ടി വെറുതല്ല പറയുന്നത് ഇത് കാരണം തന്നൊയിക്കും
ആഹ് അത് ഞാ അപ്പത്തായിരിക്കും യെന്തോ സംഭവിച്ചന്ന കേട്ടോ അല്ലെ.. അങ്ങനെ ഉണ്ടാവില്ലന്ന്
ആഹ് അങ്ങനെ ഇണ്ടാവലില്ല എന്താ അറിയില്ല അങ്ങനെ ഇണ്ടായിന്ന്റ,, ആഹ എന്നാ ശരി
ആഹ് ആഹ് ആഹ്